ഹലോ കേൾക്ക്ണ്ടോ
ഓണ്ട് കേൾക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട്
ആ ന്ന്ട്ടെന്തൊക്കെ വിശേഷം
നല്ല വിശേഷങ്ങള്
ആ ആ ബ്രേക്ക്ഫാസ്‌റ്റോക്കെ കഴിഞ്ഞോ
ഇല്ലല്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല
എല്ലാണ്ടാക്കി തീർന്ന്ലെ
ഏ ഇന്ന് സ്കൂളൊന്നുല്ലാത്തോണ്ടങ്ങനെ ഒണ്ടാക്കി ആയി സാവധാനം കഴിക്കൊള്ളു
ആ ആ ആ ഇവിടൊക്കെ കഴിഞ്ഞു ഇവടെ ഞാന് ഞാനോ ഞാനൊഴികെ എല്ലാര്തും കഴിഞ്ഞുട്ടോ ഒക്കെ നേര്ത്തെ പോണ്ടതായതോണ്ടെ
ആ ആ ന്ന് സ്കൂള്ണ്ടോ
ആ സി ബി എസ് ഇ ആയതോണ്ടേ ഇംഗ്ലീഷ് മീഡിയം ണ്ടല്ലോ
ആ ഇവടേം അങ്ങൻത്തെന്നെ പശെ ഇന്നില്ല
ആ ആ ആ ആ
ഇവടെ ശനി ഞായറും ഒയ്വാ
ആ ഇവടെ സെക്കൻ സാറ്റർഡേ മാത്രെ ഇവടെ ഒയ്വുള്ളൂ
ഏ അവടെ അവടെ വെള്ളീം ഞായറാവുലെ വെള്ളി ഞായറാണോ ഒയ്വ്
ആ ആ ആ അല്ല അതെ ഗവൺമെന്റ് സ്കൂളൊന്നുല്ലല്ലോ ല്ലെ ശനിയായ്ച ഒഴിവാണല്ലോ ഗവണ്മെന്റ് സ്കൂള് ശനിയായ്ച ഒഴിവാണല്ലോ
ആ ശെനി ശെനിം ഞാറും അല്ലേലും ഇവടെ ഒയ്വാ
അതെ ആ ആ ആ ആ
ഇവിടിം കേ കേരള സിലബസ് അല്ല കൊച്ച്
ആ ആ ആ ആ അപ്പ അവർക്ക് ശെനിയായ്ച്ച ഇല്ല
ഉം വെള്ളി ശെനി ഒയ്വ എല്ലാ വെള്ളി ശെനി ഒയ്വ രണ്ടില
ആ ആ അങ്ങനെ
ആ ഇവിടെല്ലാ ശെനിം ഞാറൊഴിവാ
ഉം ഉം മഴ എങ്ങനെണ്ട്
മഴ എങ്ങനെണ്ടെന്നോ
നല്ല മഴ ആ ഇന്നലെ മുതൽ മാ ന്നെള്ളൂട്ടോ ഇവടെ മഴ
ആണോ ഞങ്ങൾക്കൊക്കെ എന്ന് തൊടങ്ങിയാ മഴയാന്നോ
ആ ഇവിടെയൊക്കെ മിനിഞാന്ന് വരെ എപ്പോഴെങ്കിലും പെയ്യാ പോവ അങ്ങനെര്ന്നു
മഴാന്ന് വെച്ചാത്
ഏ
പെയ്തു പെയ്ത് തകർക്കുവാ
ഏ ന്നവടത്രക്ക് മഴല്ല ട്ടോ ഇവടത്രക്ക് മഴല്ല
ഇല്ലലെ ഇവിടെ അത്രീം മഴയാ
ഏ ഇവടെങ്ങനെ അറിയോ മഴല്ലെങ്കി നല്ല ചൂടാ മഴ പെയ്യാത്ത സമയം മഴ പെയ്തുങ്ങോ
ഒണങ്ങുന്നില്ല
ആ അതാണൊരു ബുദ്ധിമുട്ട്ലെ
ങ്ങൻത്തെ മഴയാ ഇവടെ
മക്കളെ ഡ്രസ്സൊക്കെ ഈ കട്ടിയുള്ളതൊന്നും തീരെ ഒണങ്ങൂല്ല
ഓ എന്ത് പാടാന്നോ കൊറേ ദിവസായിട്ട് ഇപ്പം പെട്ടിരിക്കുവ അപ്പൊ
യൂണിഫോമ ഒന്നും തീരെ നമ്മളെ ഷർട്ട് പീസ് അങ്ങനത്തൊക്കെ വേഗം ഒണങ്ങും പക്ഷെ ഈ പാന്റും അതൊന്നും തീരെ ഉണ
ഇല്ലെന്നേ കട്ടിയുള്ളതല്ലേ യൂണിഫോമ് അപ്പൊ പിന്നെ തീരെ ഉണങ്ങത്തില്ലെന്നേ
അഹ് നല്ല പ്രയാസംന്തറിയൊ ഒരീസട്ടതോണ്ട് ചെളിയാക്കി വര്ണതോണ്ട് തിരുമ്പതിടുക്കാനും വയ്യ
ഇല്ല പിള്ളേരെ ഡ്രസ്സ ഒന്നും നമ്മള് നമ്മളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുമ്പോ അത് അവർ ഉപയോഗിക്കൂരല്ലോ
ഇല്ലല്ല അതാണ് ഒരു പ്രശ്നം അതെ അതെ അപ്പ ഡെലി അലക്കന്നമാണല്ലോ
ഏ ഡെയലി അലക്കണം
അതാണ് മെഷീനിൽ ഡാല് ഇട്ടാലോ അയിത്ത ചെളിയും പോകൂല്ല അത് പുറത്ത് കൊണ്ടോയി തിരുമ്പന്നെ വാണം
അത് വേണം അത് ഞ്ഞ് വാഷിംഗ് മെഷീ ഒന്നും ഉണ്ടായിട്ട് കാര്യല്ല എനിക്ക് വാഷിമെഷീ ഇല്ലാട്ടോ
ഉം പക്ഷെ ഇണ്ടായിട്ടും കാര്യല്ല ടോ ഈ ചെളില്ലതൊന്നും പോകൂല്ല അതൊക്കെ അതേപോലെ ഇണ്ടാവും ആഹ് അതേപോലെ നമ്മള് ഇപ്പൊ ബെഡ്ഷീറ്റുകളൊക്കെ കുറച്ച് ലൈറ്റ് കളറില ബെഡ്ഷീറ്റുകളൊക്കെ ണെങ്കി ശരിക്കും അങ്ങനെ അങ്ങട് പോയി കിട്ടുംന്നുല്ല ചിലപ്പോ ഉണ്ടാവും അത് ചോ നമ്മള് കൈണ്ട് അലക്കണ ആഹ് എന്താ പറയാ തനിമയൊന്നും കിട്ടില്ല
ഇല്ലല്ലേ എനിക്കില്ല പിന്നെ ഞാൻ അതൊണ്ട് എനിക്ക അതിനെ കുറിച്ച് അറിയത്തില്ല താന ഇല്ല തോണ്ട്
വീട്ട്ന്ന്ട്ണ ഡ്രസ് ഉണ്ടല്ലോ ഈ കുട്ട്യാള്ത് അങ്ങനെയൊക്കെ
ആഹ്
വീട്ട്ന്ന്ട്ണത് അതേപോലെ ബ്ലാങ്കറ്റ്കള് അയി നൊക്കെ നല്ല സുഖാണ് അത ആഹ് ആഹ് അത് പറ്റും
ആഹ്
അങ്ങനെ ഈ വയിറ്റ് വെള്ള തുണിയൊക്കെ പുറത്ത് കൊണ്ടോയന്നെ തിരുമ്പണം വെള്ള ഡ്രസ്സൊക്കെ അയി ഇട്ട വേഗം അതേപോലെ നമ്മള് പുതിയ മേക്സി ഒക്കെ അയില് ഇട്ട് അലക്കിയാല് വേഗം അത് താവും എന്താ പറയാ കേടാവും മ്മാ ഞാ പുതിയതൊന്നും ഇടാറില്ല അയില് അധികം പുറത്ത് തന്നെ തിരുമ്പ അപ്പൊ അയില് ഇട്ടിട്ട് കാര്യല്ലാതന്നെ
അതെ അല്ല അത് ചളി ഉള്ളതല്ലേ നമ്മളെപ്പോളും കല്ലില് വെച്ച് ഇങ്ങനെ ഒര അത് ഒര്തി അര്തി ഒര്ച്ച് ഒര്ച്ച് ഇങ്ങനെ അല അലക്കുന്ന അത് കിട്ടൂല
കിട്ടൂല എത്ര പിന്നെ എന്താ നമുക്ക് വെയ്യാത്ത സമയക്കെ ഉണ്ടാവൂല്ലേ
ആഹ്
ആഹ് ഞ വെയ്യാതെ സമയൊക്കെ നമുക്ക് ഒരു ആശ്വാസം ആഹ് അപ്പൊക്കെ നല്ലതാണ് അത്രേ വെയ്യാത്ത സമയത്ത് പ്പിനെ നമ്മുക്ക് ചെളി പോണംന്നൊന്നും ഉണ്ടാവില്ലല്ലോ
ഉം പ എല്ലാർക്കും വാഷിമിഷി മതിയല്ലോ ചളി പോയാലും ഇല്ലെങ്കിൽ അത് മതി
ഇപ്പോ ആഹ് ഇപ്പൊ ഒന്ന് മേലനങ്ങി അതന്തറിയോ മേലനങ്ങി പണിടുക്കാത്ത കാലാണ് അതെ മേലനങ്ങി പണിയെട്ക്ക്ണ കാലക്കെ കഴിഞ്ഞു പറെ
അത ഇല്ലെങ്കി ഇല്ലെങ്കിലവടെ സംഭവാ
അതെ അതാണ് പ്രശ്നം
കണ്ട
അതെ
കയി ഇതായി പരിഭവായി.
അതെ ഉം ഉം ഉം
പിന്നെ പിന്നെ അവര് ആവശ്യമില്ലേ അതുകൊണ്ട്ട്ടാ വാങിക്കതോ ഇപ്പൊ
ആഹ ആഹ് ആഹ് ആഹ
അങ്ങനെ ആലും നമ്മള് ഇപ്പൊ നമ്മുക്ക് നല്ല ഇതുള്ള സമയത്ത് ചെയ്യാം. കുയ കഴിഞ്ഞാൽ എന്തെല്ലാം അസുഖങ്ങളാ ഇപ്പൊ നമ്മൾ ശരീരം അങ്ങി ഒരു പണിയും ചെയ്യുന്നില്ലല്ലോ. ഇതിലുള്ള അസുഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും
വക്കാണെങ്കിലൊക്കെ നമ്മ അതൊന്നും ഇങ്ങനെ ഇളകല്ലേ അതുകൊണ്ട് പിന്നെയ കൊഴപ്പല്ല. അലക്കുമ്പോഴൊക്കെ നമ്മെ ശരീരം ഇളകുവല്ലോ. അപ്പൊ പിന്നെ കൊഴപ്പല്ല.
എക്സസൈസ് ചെയ്യോ?
ഇല്ല എക്സസൈസും ഇല്ല എക്സസൈസും കാര്യങ്ങളൊന്നുമ ഇപ്പ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ദൈവം എന്തായി. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമ ഇല്ല ഇല്ലാണ്ട് ഇരിക്കട്ടെ പറയാൻ പറ്റത്തില്ല. എപ്പോഴാ എന്തൊക്കെയ നമുക്ക്. കോ ഓടി വരുന്നു ഒന്നും പറയാൻ പറ്റത്തില്ല. ആഹ അങ്ങനെ
അങ്ങനെയല്ല ഇപ്പത്തെ സ്ഥ സ്ഥിതി. നമ്മൾ ഒന്നും വിചാരിക്കാത്ത സമയത്തായിരിക്കും. എങ്ങനന്ത അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അതുകൊണ്ട് നല്ല നല്ലതാണെന്നും പറയുന്നില്ല ചീത്തയാണും പറയുന്നില്ല.
അതെ
അതാണ് ഇപ്പത്തെ മനുഷ്യന്റെ അവസ്ഥ. ഉ ഇങ്ങനെ നിക്കുന്ന ആളുകളല്ലേ ഓരോ സംഭവങ്ങളും ഉണ്ടായിട്ട്. പെട്ടെന്ന് നമ്മുക്ക് എന്തൊക്കെയ സംഭവിക്കുന്ന് പേടിയാണ്.
പേടിയാണ്. ഉം
അയിനകത് ഉണ്ടാവ ഓ ഓ ചില ആളുകൾക്ക് എടുക്കാൻ മടിഉളളവർണ്ടാവും.
അതെ ഉണ്ടാവും എനിക്കും അങ്ങനെ. അങ്ങനെ മടിയൊന്നുമല്ല ഞാൻ എല്ലാ ജോലികളുംക്കെ ചെയ്യൂം കേട്ടോ ഞമ്മുക്ക് ആരോഗ്യം. ഇപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട്. എല്ലാ ജോലിയും ചെയ്യുംന്ന് അറിയാം
ചെയ്യണം നമുക്ക് പറ്റെങ്കിൽ നമ്മൾ ചെയ്യാം.
അതെ
എപ്പോഴും നമുക്ക് പറ്റിക്കോണം എന്നില്ലല്ലോ പറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്യ.
അതെ
എനിക്കാണെങ്കില്. ന് എല്ലാ പണികളും കഴിയാതെ വെറുത നിക്കുന്ന പരിപാടിയേ ഇല്ല.
ആഹ് ആഹ് ഉം
എന്റെ പണികളാ കഴിഞ്ഞാലേ സമാധാനം കിട്ടാളു.
ആഹ ആഹ് ആഹ് ആഹ ഓരോന്ന് എടുത്ത് കൊണ്ടിരിക്കും. ആഹ് ആഹ് ആഹ് അത് നല്ലതാണ് ഒരു കണക്കിന്.
ആ ആദ്യ എടുത്ത് സീല ആയതുകൊണ്ട്.
അതെ
ചെയ്ത് ശീലയതുകൊണ്ട് നമുക്ക്. പണികൾ കഴിയാതെങ്ങനെ ഇരുന്നിട്ട് ഫോണില് നോക്കി ഇരിക്കുന്ന ആ പരിപാടില.
ആ ആ് അതോ ഫോണിൽ നോക്കി എങ്ങാനും ഫോണിൽ നോക്കിയിരുന്നാലോ പിന്നെ സമയം പോണത്. അതേ അറിയില്ലാട്ടോ.
ആഹ ഫോണില് നോക്കിക്കഴിഞ്ഞാ പിന്നെ എന്താറിയാ
ആ അതാ പറയുന്നതേ ഉച്ചക്കൊക്കെ വിളിച്ചാലറിയില്ല. ഏ ഉച്ചക്ക് സ സമയായതൊന്നു അറീല പിന്നെ ഇണ്ടാവും ഒരു പെടാപാടാവും.
ആഹ് വിളിച്ചാലു അറിയൂല ശ്രദ്ധ യുണ്ടാവുല ഒന്നു ഇണ്ടാവത്തില്ല. അതാണ്, അതാണ് പ്രത്യേകത.
ടൈം പോണതേ അറീല.
ആഹ് ഇല്ലെന്നേ
ആഹ് ശെരിക്കു അത് നമ്മടെ എല്ലാം കഴിഞ്ഞിട്ട് ഇട്ക്ക് നല്ലത് ഇല്ലല്ല ഇല്ലാ അത് ആര സ്ഥിതി അങ്ങൻ തന്നെയാണ് ഫോണേറ്റ് ഇര്ന്നാ പിന്നെ യാതൊരു പുറം ലോകവും ഇല്ല.
ഇല്ല
അങ്ങനെയാണ്.
അഹ് നല്ല ശീലല്ല. പറഞ്ഞിട്ട് കാര്യല്ല നമ്മള് തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെയ്ക്കുന്നേ.
അതെ ഇല്ലാതൊട്ടു കഴിയൂല്ല.
ഇല്ല അതില്ലാതെ ഇപ്പ ഇന്നത്തെ കാലം ജീവിതല്ല.
ഇല്ല കൊറച്ച് സമയം ഇല്ലെങ്കി എന്തൊരു ബുദ്ധിമുട്ടാ അങ്ങനെ അല്ലേ
ഉം സ്വാഭാവികാണ്. പിള്ളേരെ പറയേണ്ട ആവശ്യൊന്നുല്ല നമ്മളൊക്കെ സ്വഭാവം അതെന്നെ യാണ് അപ്പൊ പിള്ളേരെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യല്ല നമ്മക്ക്ന്നെ പറ്റുന്നില്ല.
ഫോണ് എവിടെങ്കിലും വെക്ക്ണത് നോക്കി നക്കാവും ഏഹ്
അതാ പറഞ്ഞ നമ്മക്ക്ന്നെ പറ്റുന്നില്ല. പിന്നെ നമ്മള് പിള്ളേരെ നമ്മൾ ഉപദേശിക്കും പർഞ്ഞിട്ട് കാര്യല്ല. പക്ഷെ
അതെ ഉം
നമ്മൾത് കണ്ടല്ലേ വളര്ണെ
അതെ അതെ
അതെ പോലെ ഉണ്ടാവും.
അതു അല്ല ഇപ്പ ഈ കാലംന്ന് പർഞ്ഞത് റെഡിജിറ്റൽ യുഗാണ് അപ്പൊ പിന്നെ മക്കളെ തീരെ നമ്മള് കൊടുക്കാതിരുന്നിട്ടും കാര്യല്ല, എല്ലാം ഫോണിലല്ലേ
എല്ലാം ഫോണില് അതാ അതൊക്കെ ഉണ്ടാക്കുന്നുന്നത് ഈ സ്കൂൾത്തെ ഒരു ഫോണില ഈ വരവും കാര്യങ്ങളൊക്കെ പിന്നെപ്പോഎന്ത്യ്യാനാ നമ്മള്
ആന്ന് സ്കൂൾ ഗ്രൂപ്പുകള് ഫുള്ള് സ്കൂൾത്തെ കാര്യങ്ങള് വിട് അവര് ഓരോ ഗ്രൂ പ്പിലാട്ടോ പിന്നെ എങ്ങനെ ഫോൺ കൊടുക്കാതിരിക്ക് എങ്ങനെ നോക്കാതിരിക്ക്.
ആ അന്നതിന് ശേഷാണ് പിള്ളേര് ഈ ഫോണിന് അഡിക്റ്റ് ആയത് അതും കൂടി പറയാണ്ട് കാരണം അത് സ്കൂൾനെ മാത്രം പറയല്ല. ഇത് ഈ കൊ കൊറോണന്റെ സമയം വന്നതോണ്ടാണ് അങ്ങനെ
ആഹ് ആഹ് ആഹ് അയിന് ശേഷാണ് അങ്ങനെ ആയത്.
ശേഷാണ് പിള്ളേര് ഇങ്ങനെ ആയത്. അത് വരെ പിള്ളേര്പ്പ നമ്മള് മൊബൈല് കൊട്ത്തിട്ടാണോ.
ആ ഇന്നാലു ഒരു ലിമിറ്റ് ഇണ്ടായിരുന്നു. അവര് എപ്പോയെങ്കിലും ഇട്ക്ക്ന്നല്ലാതെ
ഇപ്പൊ പക്ഷെ ആ ലിമിറ്റ് നമുക്ക് വെക്കാൻ പറ്റുന്നില്ല.
ഇല്ല എന്തെങ്കിലും ഇഞ്ഞ്പ്പ അതവാ കൊട്ത്ത്ലാന്ന്ണ്ടെങ്കി എന്തെങ്കിലും പഠിക്കാനെങ്കിലും നോക്കട്ടേന്ന് പർഞ്ഞെങ്കിലും എടുക്കും അതാണല്ലോ കൊഴപ്പം.
ആഹ് അതാണ് പിള്ളേരെ പറഞ്ഞിട്ട് കാര്യല്ല, നമ്മള് ഉം അവരെ മാത്രം കുറ്റം പർഞ്ഞിട്ട് കാര്യല്ല എല്ലാ യുഗവും അങ്ങനെ ആയതോണ്ടാണ് പിള്ളേര് അങ്ങനെ ആവാൻ കാരണമേ നമ്മ - മ്മള്, പിന്നെ നമ്മക്ക് ദേഷ്യംവെര്മ്പ നമ്മള് അവരെ വ ഇതായി കേറുന്നൂന്ന് മാത്രേ ഒള്ളൂ.
അതെ, ഒരു കാര്യോല്ല. ഇന്നായിക്കോട്ടെട്ടോ
ഇന്നാ ശെരി.